ഹലോ?
കേക്കിണ്ല്ലേ?
അതെ
നിങ്ങളെ സൗണ്ട് വല്ലാതെ കേക്കണില്ല.
അത് ഇവിടക്കും, നല്ലോണ്ണം കേൾക്കണില്ല സൗണ്ട് കുറവാണ്.
ആ അപ്പൊ ശെരിയായി
ആആ
എന്തൊക്കെ സുഖ് ല്ലേ
അ സുഖാണ്.
ഫുഡൊക്കെ കഴിച്ചോ?
ഫുഡൊക്കെ കഴിച്ച്.
എന്തേയ്ന്നു സ്പെഷ്യല്?
സ്പെഷ്യൽ എന്താ, വ വെജിറ്റബിളും, ചിക്കനും ഒക്കെണ്ട്.
വെജിറ്റബിള്
വെജിറ്റബിളും, ചിക്കൻ ഐറ്റംസും എല്ലം ണ്ട് പറയ. പരിപാടി ഇണ്ടേയ്നിം, പരിപാടി കയിഞ്ഞ് വന്നാണ്.
എന്തുന്നു പരിപാടി
കല്യാണംണ്ടേയ്നി.
ആ. ഇന്ന് ശനാഴ്ചണല്ലോല്ലേ?
അതെ.
ഇപ്പൊ എന്താ ചെയ്യണേ?
ഞാന്, ഞാനിപ്പൊ ഒരു കോഴ്സ് പഠിച്ചോണ്ടിക്കാണ്.
ആ
നിങ്ങളെന്തെയ്യ്ണ്?
ഞാന് പ്ലസ് ടു കയിഞ്ഞിരിക്ക.
ഓ
ഡിഗ്രിക്ക്, ഏ?
ഡിഗ്രി കൊട്ക്ക്ണില്ലേ?
ആ കൊട്ത്ത്ക്ക്ണ്.
ഉം.
അലോട്ട്മെന്റ് ഒക്കെ വെര്നൊള്ളൊലോ? ഒന്നില് ട്രയലില് കിട്ടിക്ക്ണ്. ഒരു കോളേജില്.
ഏ എവിടെട്ടിയ
ഇവിടെ, കരുവാരുണ്ട് ആഭാത്ത്.
ഏതാ സബ്?
ഞാന് ബികോ കോമേഴ്സ ആയിരുന്നു ഇഞ്ഞ് ബികോം ഫിനാൻസ് നോക്ക്ണ്ട്. കിട്ടീല് പ്പൊ ബികോം ഫിനാൻസ് കിട്ടീക്ണ്.
ഏ
പിന്നെ ഞാാന് ബി ബി എ ഫിനാൻസ് ഒരു കോളേജില് നോക്കണ്ട് ഏ നിങ്ങളെ ഏത് കോഴസ എടുത്തക്കണേ
ഞാൻ അക്കൗണ്ടിങ് അക്കൗണ്ടിംഗ ആണ്
അക്കൗണ്ടിങ് കോമേഴ്സേന്നു
അല്ല ഞാൻ ഹുമാൻറ്റിസാരുന്നു
പിന്നെ എത്ര വർഷത്തെ പ്പൊ കോയ്‌സ്
ഇതിപ്പോ സിക്സ് മന്താണ് കയ്‌ ക കഴിയാനായ്‌ പ്രൊജക്ട് വർക്കാണ്പ്പൊ
ങ്ങള് പ്ലസ്റ്റു കഴിഞെക്ക് ട്ത്ത്ക്കാണോ
അല്ല ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെടുത്താണ്
ആ അപ്പൊ പിന്നെ വാല്യുണ്ട്ല്ലേ
അ ഹ ഡിഗ്രി ഐ ടി ഐ ഒക്കെണ്ട്
ഡിഗ്രി ഡിഗ്രി ണ്ടെങ്കിലേ പിനിം കൊറെഒക്കെ കാര്യള്ളു
ആ ഡിഗ്രി ഏതായാലും വേണം
അപ്പൊ ഞാനും ഞാൻതേപോലെ സി എം എ അങ്ങനെകെ കരുതിന്ന് പക്ഷെ ഡിഗ്രി വേണല്ലോ
ആ അതെ ഡിഗ്രീ ഞ് ഡിസ്റ്റൻസ് എടുത്താലും
എന്നാലും ഞമ്മളൊരു ഇങ്ങനൊരു കോളേജില് പഠിച്ണ ത്ട്ടൂലല്ലോ
ആ കോളേജ് കോളേജ് ലൈഫ് ആണല്ലോല്ലെ
ആഹ് പിന്നെ എന്നാ തന്നെ പ്ലസ്റ്റു ക്കെ കഴിഞ്ഞത് പെട്ടെന്ന് കഴിഞ്ഞ യ്ങ്ങനെ പോന്നു
അ പ്ലസ്റ്റു എവിടേനി
പ്ലസ്റ്റു ഇവിടെ സ്ഥലം പറയാൻ പറ്റൊ
ഹ് അറീല്ല
അങ്ങനെ പറയരുത് നൊക്കെ ഇണ്ട് തോന്ന് -
ആ ആഉം
ചിറ്റുല ആ തരം ഏ
ഇതി ങ്ങനെ ടൈമൊക്കെണ്ടോ ഇത്ര ടൈം അങ്ങനെ
ആ പത്ത് മിന്റ്റ്
ഉം
ആയില്ല പത്ത് മിൻറ്റ് കഴിഞ്ഞാ പിന്നെ വെക്കാന്നാ തോന്നു ങ്ങളാതേയ്റ്റാ?
ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞ്ഞാൻ ഇപ്പത് സെറ്റാവണേള്ളു
ഏ ടാസ്ക് ഒന്നും കിട്ടിട്ടുണ്ടാവ് ലല്ലേ
ഒന്നും ആയിട്ടില്ല ഞ പ്പോ ഇത് ആപ്പ് ഡൗൺലോഡ് ചെയ്തിണ്ട് ആരോന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്തൊന്ന് നോക്കിയതാണ്
ആ റിസീവർ ആവാനൊക്കെ കൊഴപ്പണ്ടാവൂല ഇനി ടാസ്ക് കിട്ടിയാലെങ്ങ അങ്ങട്ട് വിളിച്ചാൻ പറ്റുള്ളൂ
ആ അങ്ങനെ ണ്ടാവുംല്ലേ
ആ ഇപ്പോ ഞാനിപ്പതേപോലെ ഒരാഴ്ചൊക്കെ ആവാനായി ഒരു മൂന്നീസം കഴിഞ്ഞേക്ക് ടാസ്ക്കിട്ടി
ആഹ എന്തൊ രസ്ഥ കിട്ടിന്ന്
ടാസ്ക് പറഞ്ഞാഞമ്മളങ്ങട്ട് വിള്ച്ചണം ഇപ്പങ്ങക്ക് അങ്ങട്ട് വിള് പറ്റൂലല്ലോ
ആ ആ ആ
ഇഞ്ഞി പക്ഷെ ങ്ങള് കൂടുതലൊന്നും ഇങ്ങനെ റിസീവർ ആവാൻ പറ്റൂല തോന്നുണ്ട് കാരണം പ്രെസീവറായാൽ പിന്നെ കൊ ഞമ്മക്കങ്ങട്ട് വിളിച്ചാലെ
ഉം
ഇത് കൊറയും തോന്നുന്നു
ഏ
എടക്കൊക്കെ ടുക്കാ
ആഹ ആഹ
അങ്ങനെ ഇണ്ട് തോന്നണണ്ട്
ഈ ടാസ്ക് എന്ന് പറയണ നമ്മള ഒരാൾക്ക് അങ്ങോട്ട് വിളിക്കലാണോ
ആഹ് ഞമ്മൾ അങ്ങട്ട് വിളിച്ച് പത്ത് മിനിറ്റ് ഇങ്ങനെ എന്തെങ്കിലൊക്കെ ടോപ്പിക് വെച്ച് നമ്മള് പറഞ്ഞ- പറഞ് പത്ത് മിനിറ്റ് ആക്കണം
ആ് ആ് ആ ആ അല്ലാതെ വേറെൊന്നുല്ല ടാസ്ക്ന്ന് പറയണ കോളാണ്
ആഹ നമ്മള് കോള് നല്ലോണ്ണം വർത്താനം പറഞ്ഞ അങ്ങനെ ചെയ്ത് ചെയ്ത് കിട്ടണം
ആഹ ആഹ
ഇച്ചോതിനെപ്പറ്റിയ ഒന്നും അറിഞ്ഞിരുന്നില്ലേ പിന്നെ ഇങ്ങനെ
ഓ
നിങ്ങക്ക് ഇപ്പ ആരും വിളിച്ചിട്ടൊന്നുല്ല
ഇതിലിങ്ങനെ രണ്ടാള ഇങ്ങനെ ഇങ്ങനെ വന്നിനീ
ആഹ പിന്നെന്താ കല്യാണൊക്കെ എങ്ങനെണ്ടേനി
അടിപൊളിയ
ആറതാ കുടുംബത്തിലാ
അതെ
ഉം
അടുത്തല്ല കുറച്ച് ലോങ്ങാണ്
ആഹ വീട്ടിലൊക്കാരൊക്കെണ്ട്
ഇവിടെ ഏ എനിക്ക് രണ്ട് കാക്കാര് ആഹ അത് പറയാൻ പറ്റുവോ
അതൊന്നും കൊഴപ്പല്ല
ആഹ് ഞങ്ങ ആറാളാ
ആറാളോ
ആറാൾ
ഇതെന്താ വീട്ടിൽ ആറാളാണോ അതോ താത്തമാര് അങ്ങനെ ആറാളാണോ
ആഹ എനിക്ക് ഒരു താത്തിം രണ്ട അനിയത്തിയോളും പിന്നെ രണ്ട് ബ്രദേേഴ്സും
ഓ അങ്ങനെല്ലെ പിന്നെ കൃഷിയൊക്കെ ഉണ്ടോ വീട്ടില്
മേരി ഞാൻ കൃഷിയോ അവിടെ വീട്ടുകാർ എങ്ങെ കൃഷിയുണ്ട്
അല്ലതെ ഇവിടെ വീട്ടിൽ തന്നെ വീട്ടിലാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള
ആ എന്തൊക്കെയുണ്ട്
തേങ്ങയും അടക്കയും ചക്കയും മാങ്ങായോക്കേണ്ട്
അങ്ങനെ തന്നെ ഇവടിം
മാരിടാണോ
ഏ എ നിങ്ങളോ
ഏ ഞാനാണ്
ആണ്ന്നോ
ആആ
ഏ ഡിഗ്രി കഴിഞ്ഞിട്ടായിരുന്നു
ആ ഡിഗ്രി സെക്കൻഡ ഒക്കത്ത
ഓ അപ്പൊ അങ്ങോട്ട് പോക്കില്ലേ
ആ പോവലിണ്ട് ആ
ഉം
ഇപ്പൊ ഇവിടെ ഇത് പഠിക്കണോണ്ടേ
ആ ഹോസ്റ്റലിൽ നിന്നാ പട്ച്ച്ണേ?
അല്ലല്ല എന്റെ വീട്ടിൽന്ന് പോവും
ആ പിന്നെ എങ്ങനെ അടുത്ത് കുളം തോട് അങ്ങനെ എന്തെങ്കിലൊക്കെണ്ടോ?
ഏയ് അതൊന്നുല്ലകുന്നും കുന്നും കാ ച്ചേ കാടും കുന്നൊക്കണ്ട്
പാടൊക്കെ രസേക്കാരല്ലേ?
രസാണ് എന്ത സൗണ്ട്?
അത് മയിലാണ്
മയിലോ
അപ്പൊങ്ങളവ്ടെ മൈലൊന്നുംല്ലേ
ഇല്ലടി ഇവിടെ വരലൊന്നുംല്ല
മ്മേ ഇവിടെ ഞങ്ങളെ വാർപ്പിന്റെ മോള്ളൊക്കെ ഏതു നേരം മൈലേക്കാരം അതിന്റെര്താണ് അത് മായൊക്കെ പെയ്യുമ്പോ പീലിയൊക്കെ വിടർത്തിങ്ങനെ ഇവടെ ഫുള്ള് മയിലാളാണ് നേരങ്ങട്ട് വെള്ത്തന ഞമ്മളെന്തെങ്കിലും വെയിലത്തൊക്കെ ഇടൂലേ അങ്ങനൊന്നും പറ്റ റ്റന്നെല്ല ഫുള്ള് കൊത്തി തിന്നും പിന്നെ ചെടിയാളും ഒക്കെ കൊത്തും
ഓ ഇവിടൊക്കെ മയിയില്ന്ന് പറയ്ണതൊരത്ഭുതാണ്
ഇവിടുത്തോൽക്ക്‌ അമ്മായിര്ത്തെ അതിശയേല്ല
അതും കൊറേ ണ്ടാവും ചെറി ചെറീ കുട്ട്യാളും
ഉം കാടുണ്ട്? അങ്ങനത്തെ സ്ഥലായിട്ടാ?
കാട് പറഞ്ഞാ ആ ഞങ്ങളെ മുന്നിലൊരു ഇതേപോലൊരു തെങ്ങും അങ്ങനെയൊക്കെല്ലരു നല്ല രസാണ് കാടൊക്കെണ്ട് ആയിറ്റാ തെങ്ങ്മ്മേക്കാരം തെങ്ങ്മ്മെ നിന്ന്ങ്ങാണ്ടക്കരയും രാത്രി ഒക്കെ അയ്ന്റെ മോള്ളേയ് ക്കാരം നമ്മളീ പട്ട നിക്കണ പോലെയൊക്കാരം അയ്ന്റെ പീലിങ്ങനെ നിലത്തക്കാക്കിണ്ടങ്ങനെ നിക്കും
ഉം ഉം പിന്നെ
എന്നിട്ട്ങ്ങള് വൈന്നാരം ഇങ്ങനെ പാടത്ത്ക്കൂടൊക്കെ എർങ്ങല്ണ്ടോ
പാ ഉം കോഴ് എടക്കൊക്കെ പ്പ മയല്ലേ വീട്ടിലിരിക്കാനല്ലെ സുഖം
ആഹ് മയണ്ടോന്ന്?
ഏ ഇന്ന് നല്ല വെയ്ലല്ലേ എന്നാ മഴണ്ടായിന്ന് കൊർച്ചീസായില്ലേ
ആഹ് ഇബടെന്ന് നല്ല വെയില്ണ്ട് ഇന്നലൊക്കെ മയണ്ടയ്ന് തോന്നണു
ഉം വീട്ടിലാരൊക്കെണ്ട്?
വീട്ടില് ഞാനും ഒരു അനിയനും പിന്നെ മ്മീംപ്പി
ഓൺലി ടു ഓൺലി
ആഹ് ടൂ ഒള്ള് നിങ്ങള് എത്ര മക്കളാ
ഞമ്മൾ ആറ്
ഓ ആറ് മക്കൾ ഉണ്ട് ലെ
ഓ
താത്തമാരൊക്കെ കല്യാണം കഴിഞ്ഞതല്ലേ
ആഹ ഒരാള് ഒരു താത്ത പിന്നെന്താ ല്ലേ ഇനിക്കൊരു അനിയെത്തിണ്ട്
ത്തി എത്രല്ലപ്പോ
സ്കൂളിൽ ഇപ്പൊ ഡിഗ്രി ചെയ്തോണ്ടിരിക്കാ
ഉം ഡിഗ്രി സെക്കൻഡ് ഇയറോ
ഡിഗ്രി ഫസ്റ്റ്
ഉം ഏതെടുത്തക്കണ
പൊളിറ്റിക്സ്
ഉം എന്ന ശരി
ഓക്കെ ടൈം ആയല്ലല്ലെ
ആ ടൈം ആയി